ആഹ
ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആ പറ്റുന്നുണ്ട്
ആഹ എന്ന പരിപാടി കളി കാണാണില്ലേ
ഏ
കളി കാണ്ല്ലേ വേൾഡ് കപ്പ്
ആഹ് ഫ്രാൻസിന്റെ കളിയുണ്ട്
ആഹ് ഫ്രാൻസിന്റെതന്നആണാല്ലേ ഇപ്പൊ ഇംഗ്ലണ്ടും ഡി ആർ കോങ്ങോയും കളി നടക്കുന്നുണ്ടല്ലോ
അതാ ഇന്നലൊയരുന്നു ഫ്രാൻസിന്റെകളി
ആഇന്നലെ ആയിരുന്നു ഫ്രാൻസിന്റെറെ കളി ആ് ഞാൻ കണ്ടായിരുന്നു കളി കണ്ടില്ല ഹൈലൈറ്റ്സ് കണ്ടു ഏർ ആഹ ജസ്റ്റ് പിന്നെ ഇന്നലെ അതിന് മുന്നേ ഏതോ ഒരു ഇതുണ്ടായിരുന്നല്ലോ
അയിന് മുന്നേ ഏതാ
ഏതോ ചെറിയ ടീമാ ആ ഇന്നലെ മറ്റേ അയ്യോഞാ പേര് മറന്നോയി ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഡി ആർ കോങ്കോയും ഇംഗ്ലണ്ടും കളി നടക്കുന്നുണ്ട് ടിയർക്കോങ്കോ ഒന്നടിച്ചു ആഹ് ഉം
ഇംഗ്ലണ്ട് തോക്കാൻ സാധ്യതയുണ്ടോ
ഇംഗ്ലണ്ട് തോക്കാൻ അറിയില്ല അവര് നന്നായിട്ട് കളി ക്കുലോ ടിയർ കൊങ്കോ അത്യാശ്യം കളിക്കുന്നുണ്ടല്ലോ ഇംഗ്ലണ്ട് തോക്കോന്നൊന്നും അറിയില്ല കാര ഇംഗ്ലണ്ട് നന്നായിട്ട് കളിക്കുല്ലോ ഇപ്പ ഇപ്പതിനകത്തു ഒന്നും പറയാൻ പറ്റില്ല ജർമ്മനി പുറത്തു പോയതുണ്ടില്ലേ
ആഹ് അത് ശരിയാ ഞങ്ങടെ കാര്യം എടുത്ത്
ഏ
ഞങ്ങടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടാണ്
ആന
പോർച്ചുഗൽ ആണ്
ആഹ് അത് തന്നെയാണ് ഞങ്ങളും അതെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല ഇവിടെ നമ്മളും ഇതൊക്കെ തന്നെ പോർച്ചുഗൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇനിയിപ്പ പോർച്ചുഗലും ആയി
കോങ്കോ ആയിട്ട് കളിച്ച് സമനിലയായി രണ്ടാമത്തെ കളിസ്ാൻ എഴുതി അഞ്ച് നാല് ഗോൾടിച്ചു ഒരണ്ണം ഓഫ് ഗോൾ മറ്റേ കൊളംബിയ ആണ് കളിച്ച കളി പൂജ്യം പൂജ്യം ഉം
പൂജ്യം പൂജ്യം വ അത് കഴിഞ്ഞ ലാസ്റ്റ് കളി എന്നതാ അവര് ചെയ്യുന്നതന്ന് നമുക്ക് തോന്നി പോവാ ചുമ്മാ വെറുതെ
ഇല്ല ഇപ്പൊ ഞാൻ നോക്കി കാണുന്നെ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പം സെന്റർ ലെഫ്റ്റ് വിങ്ങി കൂടെണ് കളി നടക്കുന്നത് കൂടുതലും അതായത് മെൻറസ് ലെഫ്റ്റ് റ്റ് ബാഗ് കളിക്കുന്ന ന്യൂന മെൻറസ എന്ന് പറഞ്ഞാ
ആ ആഹ് പക്ഷെ അവൻ കഴിഞ്ഞ കളിയില് നന്നായിട്ട് കളിച്ചു ആഹ് ഈ ഈ ലാസ്റ്റ് കളിയല്ല അതിന് മുന്നത്തെ കളില് കളിച്ചു ന്യൂനോമെന്റസും
കളിച്ചിട്ടുള്ളു പക്ഷെ എന്നാ പോലും എന്നാൽ പോലും യവര് ഞാൻ പറഞ്ഞു തരാം അറ്റാക്കിങ് സ്ലോ ബീസ് അറ്റാക്കിംഗണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പത് ക്കെ പന്ത് ഹോൾഡേയ്ത് കളിക്കു കളിക്കുന്ന ശൈലിയാണ് ഇവര് കളിച്ചോണ്ടിരിക്കുന്നെ അത് ഈ നോർത്ത് അമേരിക്കയുടെ ഒരു പ്രശ്ന ന്ന് പറഞ്ഞഴിഞ്ഞാ അവർക്ക് ഇതൊട്ടും പറ്റത്തില്ല യൂറോപ്യൻ കൺഡ്രീംസ് ന്ന് പറഞ്ഞാ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കളിക്കുന്ന ദ് ഫുട്ബോള് കൺട്രികളാണ് കൂടുതല് ആഹ് ഇതൊക്കെ
ഇതെന്താ ഇങ്ങനെ കളിക്കുന്നെ ഇവര് ക്ലബ്ബിന് വേണ്ടി കളിക്കുമ്പോ ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ അന്നിട്ട് പോർച്ചുഗലിന് വേണ്ടി കളിക്കുബം മാത്ര ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുവാ എന്നാ സംഭവിക്കുന്നേന്ന് കഴിവില്ലാത്തതാണെ നമുക്ക് പിന്നേം മനസ്സിലാവും പക്ഷെ ഇത് ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്നേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അർജന്റീനേ ഇഷ്ടല്ല പക്ഷെ അവരുടെ കളി കണ്ട് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ കളി കാണാൻ തോന്നും അവര് അത്രയും കോഡിനേഷനോട് കൂടി അത്രയും ഇതായിട്ട കളിക്കുന്നേ പോർച്ചുഗല് ഒരുമാതിരി വെറുപ്പിക്ക ബ്രസീലും അതെ ബ്രസീല് ഇത്തവണ എന്നാ കാണിച്ചുവെക്കുന്നെ എനിക്ക് ഞാന് ശരിക്കും പറഞ്ഞുഴിഞ്ഞാ ജപ്പ് പൻ നന്നായിട്ട് കളിച്ചു അയ്യോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അത് എനിക്ക് തോന്നന കൊറേ ആളുകളുടെ പ്രാർത്ഥനയില് വന്നേക്കുന്നായിരിക്കും
ഉം ഇല്ലല്ല ഒരു ഭ ഒരു ഭാഗ്യം ഒരു ഭാഗ്യന്നൊക്കെ പറയില്ലേ ഒരു ഭാഗ്യം ഒരു പ്ര ഒരു ദൈവി ഗോടിന്റെ ഒരു പ്രസൻസ് ന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വീണോരു ഗോളാണത് കളി തുടങ്ങന്ന കളി തുടങ്ങുന്നടം വരെ അവസാന നിമിഷം വരെ ഞാൻ വിചാ ഞാൻ സത്യസന്ധമായിട്ട് വിചാരിച്ചൊരു കാര്യമുണ്ട് ജപ്പാൻ കളി ജയ്ക്കുന്ന് കാര്യോന്നു വെച്ചഴിഞ്ഞാ ഉം കാര്യോന്നു വെച്ചഴിഞ്ഞാ അവർ അറ്റാക്കിംങ് അതുപോലായിരുന്നു സെകൻ് ഹ സെക്കൻഡ് ഹാഫില് കുറച്ച് നേരവേ ബോള് കിട്ടിട്ടുണ്ടങ്കിലും അവര് പയങ്കരമായിട്ട ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏഹ് ഞാൻ വിചാരിച്ച് ഷൂട്ടഔട്ട് വന്നിട്ട് ട്ഷൂട്ട് ഔട്ടിനകത്ത് പുറത്ത് പോകും ബ്രസീൽ പുറത്ത് പോകും എന്നാണ് എന്റെറെ ഒര് കൺക്ലൂഷൻ വന്നി പക്ഷെ അങ്ങനൊന്നും നടന്നില്ല ലാസ്റ്റത്തെ ആറ് മിനിറ്റ് ആടോൺ ടൈം കൊടുത്തതിനകത്ത് ലാസ് സ്റ്റത്തെ മിനിറ്റില് ഗോളടിച്ചു ഗോളടിച്ചോളും എന്നാണ്
ങ്ങളും ഇങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്നും കണ്ടില്ല ഞാൻ പകുതിയായപ്പോ എണ്ണിറ്റുപോന്നു കാരണം ഉറക്കം പ്രശ് യതൊണ്ട് ആണ്ട് ഞാൻ അവര് വന്ന് കിടന്ന് കഴിഞ്ഞഴിഞ്ഞപ്പോ ചോദിച്ചു ആരാ ജയിച്ച അപ്പൊ പറഞ്ഞു ഇവര് ബ്രസീല് ജയിച്ചു ആന്ന് പറഞ്ഞു അപ്പൊ ജപ്പാൻ പുറത്ത് ത്ത് പോയി അപ്പൊ ആരാ ഇറങ്ങി നെയ്മർ ഇറങ്ങിണ്ടായിരുന്നി ഇല്ലല്ലോ ആഹ് അപ്പൊ ആഹ് അപ് അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു എന്തായിന്ന് ചോയിച്ചപ്പോൾ നെയ്മർ ആരാ അടിച്ചേ ഇനി ഇപ്പൊ വേറെ ഒരാള അടിച്ച് എന്ന് ഇങ്ങനെ പറഞ്ഞ്
ആഹ് ഒരു ഒരു ഗോള് ഒരു ഗോള് കാശ്മീറും അടിച്ചു ഒരു ഗോള് ഫാബീലും ആഹ് തോന്ന് ഫബീലും ആഹ് അടിച്ചത്
ആഹ് അ എനിക്ക് ഞാൻ ശരിക്കും ഇത്തവണയാണ് കളി ഇങ്ങനെ കണ്ടത് ഇത്രയും ആയി ട്ട് ആണെങ്കിലും കളിയിരുന്ന് കാണുന്നത് അതിന് മുന്നേം കാണലില്ലായിരുന്നു ഫുട്ബോൾ അങ്ങനെ കാണില്ല പക്ഷെ ഇവരൊക്കെ പറഞ്ഞ് കേ പോ എനിക്കറിയാം അനിയനും ഹസ്ബന്റ് ഒക്കെ പറഞ്ഞ് കേ കേ നമ്മൾക്കൊരു പരിചയം ഉണ്ട് നല്ലാതെ കളി കാണലില്ലായിരുന്നു കഴിഞ്ഞതിന്റെ ആഹ് ഐ എസ് എൽ ജസ്റ്റ് കണ്ട് കണ്ടാണ് ഇത് കണ്ടു തുടങ്ങിയത് പിന്നെ ഇത്തവണ ഇപ്പം ആഹ് കഴി ഞ്ഞ കൊല്ലം വേൾഡ് കപ്പ് കണ്ടായിരുന്നു കാരണം കത്തറിലായിരുന്നുല്ലോ അന്നേരം ഞാൻ ഹസ്ബൻറ് അവിടെയായിരുന്നു അപ്പം ഞങ്ങള് ഇവിടെ ഇരുന്ന് കളി കാണുമായിരുന്നു ഇക്ക കാണ കളി കാണാൻ പോയതിന അടുത്തൊക്കെ നമ്മളും ചുമ്മ ഇരുന്ന് കാണുമായിരുന്നു പിന്നെ ഞാൻ കഴ അവിടെ പോയി കഴിഞ്ഞ അവിടെ പോയണ്ടായിരുന്നു അറക്കപ്പും മൊറോക്കോയും ജോർദാനും തമ്മിലുള്ള കളി കാണാൻ വേണ്ടി പോയിട്ടുണ്ടയിരുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് ഫുട്ബോള് കണ്ട തുടങ്ങിത് ആ ആ ഖത്തറിില് കണ്ടായിരുന്നു ഞങ്ങ അവിടെ ഇണ്ടായിരുന്നപ്പായിരുന്നു അറബ് കപ്പ് നടക്കണേ അപ്പൊ ഞങ്ങള്
ഞാ ഞാൻ കൊച്ചു നാളിലെ കളി- കളിക്കുകയും ചെയ്യും കാണുകയും ചെയ്യുന്നുണ്ട് ശീലയതുക കൊണ്ട് എനിക്ക് അത്യാവശ്യം പ്ലേഴ്സിനെ അറിയാം ഞാൻ സപ്പോർട്ട് ചെയുന്ന ടീം പോർജുഗലാണ് എന്റെ ഇഷ്ട താരം ക്രിസ്റ്റ്യാനോ ക്രിസ്റ്റ്യാനേ റൊണാൾഡോ ആണ് പുള്ളിക്കാരൻ ഒരു വേൾഡ് കപ്പ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻരു വേൾഡ് കപ്പ് എന്നൊരു സ്വന്തം പുള്ളിക്കാരനരു വേൾഡ് കപ്പ് എന്നൊരു
കിട്ടൂല ആ കിട്ടാൻ കി ിക്കൂല മനസ്സിലായോ എനിക്ക് അങ്ങനെയാ തോന്നണേ എന്തൊക്കെയോ
അല്ല കിട്ടോ കിട്ടാത്തില്ലയോന്നുള്ളത് പിന്നുള്ള കാര്യം നാളത്തെ കളി ഞാൻ പറഞ്ഞു തരാം ഏ് ഇതിപ്പോ ക്രൊയേഷ്യയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ക്രൊയേഷ്യ ഒരു യൂറോപ്യൻ കൺട്രി ആയത് യൂറോപ്യ യൂറോപ്യൻ കൺട്രിയ ആണ് അപ്പൊ അപ്പൊ അവരുടെ കളിശൈലിയും ഇവരുടെ കളിശൈലിയും ഏകദേശം സൈം സെയി ആയത് കൊണ്ട് നാളത്തെ കളി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പ്രഡിറ്റ് ചെയാൻ പത്തില്ല കാരണം
പക്ഷെ ക്രൊയേഷ്യ നന്നായിട്ട് കളിക്കും പോർച്ചുഗൽ വേണന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും പക്ഷെ ഇവര് വേണ്ട കളിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ പോണന്നരു സംശയം ഉണ്ട് കളി
അത് നമ്മള് കളി കാണുന്ന രീതി വേറെയാണ്ട് അവർക്ക് അവർക്ക് അവരുടെ മാനേജ്മെന്റ്പറയുന്നരീതിൽ മാത്രമെ കളിക്കാൻ പറ്റു ഇപ്പംഅ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ തരാം
ആഹ്
അതില് ന്യൂനോ മെന്തസ് വിറ്റീനിയ അതുപോലെ തന്നെ ജാവോ നവാസ് എന്ന് പറഞ്ഞ മൂന്ന് മൂന്ന് കളിക്കാര് അവര് മൂന്നു പരും പി എസ് സി കളിക്കുന്ന കളിക്കുന്ന അംഗങ്ങളാണ് അവർക്കും രണ്ട് വർഷ രണ്ടു വർഷമായിട്ട് അവർക്ക് തന്നെയാണ് യു സിൽ കിട്ടിയത് അത്രയും ആ ഇത്രയും ടീമിനെ ഇത്രയും ടീമിനെ പരാജയപ്പെടുത്തി അവർക്ക് യുസിൽ അടിക്കാമെങ്കിൽ അവർക്ക് മൂന്നു പേർക്കും ഒരേ കോഡിഷനി അവർ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വേൾഡ് കപ്പ് പ്രയാസം അടിക്കാവ്ന്നെയൊള്ളൂ കാര്യംന്ന് വെച്ച് കഴിഞ്ഞാ ഈ വേൾഡ് കപ്പും ഏഹ് വേൽഡ് കപ്പും ക്ലബ്ബ് വൈസും തമ്മിൽ ഒരു വ്യത്യാസാെണ്ട് ക്ലബ്ബ് വൈസ്ന്ന് പർഞ്ഞ്യ്ഞ്ഞാ പ്രമുഖരായ അതായത് നല്ല രീതിയിൽ കളിയ്ക്ന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മടെ ടീമിലോട്ട് കൊണ്ടുവരാണ് പക്ഷെ നേരെ മറിച്ച് നമ്മൾ രാജ്യ തൊട്ട് വര്മ്പോ അവടെ കളി അവടെ ജനിച്ച് വളർന്ന ആൾക്കാർക്ക് മാത്രമേ അവടെ കളിക്കാൻ പറ്റത്തൊള്ളൂ അതിപ്പോ ച്ച് അത് അതിപ്പോം എ കളിച്ചില്ലേൽ പോല് ഏഹ് അവര് നല്ല രീതീ കളിച്ചില്ലേ പോലും അവർക്ക് എറക്കിയേ പറ്റൂ അതിനകത്ത് ഏറ്റവും നല്ല രീതീ കളിക്ക്ന്നെ ആൾക്കാരെ മാത്രമാണ് അവർക്ക് എറക്കാൻ പറ്റെത്താെള്ളൂ പക്ഷെ ക്ലബ് വൈസ്
തിവര് അല്ല ഇവര് ര് ഇവര് ഞാൻ പറയട്ടെ ഇവര് ഇവരെല്ലാരും ഫോമില് നിൽക്ക്ന്ന ആൾക്കാരല്ലേ പോർച്ചുഗൽല് ഇപ്പ നിക്ക്ന്ന ആൾക്കാര് ഫോംമൗട്ടായിട്ട് ആരാ നിക്ക്ന്നേ ആഹ് അന്നിട്ട് ഇവ ശെരിക്കും പറഞ്ഞാ നമ്മളിത്തവണ കളി തുടങ്ങി കഴിഞ്ഞപ്പാെഴൊക്കെ വിചാരി ക്ക്ന്നത് പോർച്ചഗല്ലെന്തായാലും ഇത്തവണ എന്തായാലും എത്തും അങ്ങനെ ഒരു രീതി തന്നെയായിരുന്നു ഇവരുടൊക്കെ ഒരു നിഗമനം പക്ഷെ പോർച്ചുഗൽന്റെ കളി ഇങ്ങെനെ ഇങ്ങെനെ ഇങ്ങെനെ ഒഴുകി ഒഴുകി
അത് അല്ല അത് സീരിയസ്‌ സ് ന്ന് ഞാ ര് അത് ഞാൻ പറയത്തില്ല കാര്യംന്ന് വെച്ച് കയ്ഞ്ഞാ അവർക്ക് കളിയുടേതായ്ട്ടുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് നമ്മൾ ഏഹ് നമ്മള് ഏഹ് നമ്മള് അലാ ഇപ്പൊ ഇപ്പൊ ആ സൗ സൗദീല് അൽനസർല് ക്ലബ്ബ്ലാണ് റണാൾഡ കളിക്ക്ണ റൊണാൾഡ കളിക്കുന്ന. അ അതായത് അവിടുത്തെ ഏകദേശം ആലീഗിഏതാണ്ട് പത് പത്ത് പന്ത്രണ്ടോളം ടീം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറീല. കറക്റ്റ് പന്ത്രണ്ടോളം അത്പത് പന്ത്രണ്ട് മുകളിൽ പ്ലസ് ടീമ് ഉണ്ട്. അവരോട് എല്ലാം കളിക്കുംന്തോറും. റൊണാൾഡോ ഒ ഓരോ കളീലും ഓരോളെങ്കിലും മിനിമം ഒരു ഗോൾ അടിക്കാറണ്ട്. അപം റൊണാൾഡോ കളിക്ക റൊണാൾഡോ കളിക്കത്തില്ല എന്നുള്ള വാദം തെറ്റാണ്.
റൊണാൾഡോ കളി
അല്ല അല്ല അതല്ല അല്ല അവല്ല പൊതു പൊതുവേ പൊതുവേ റൊണാൾഡ കളി കിട്ടില്ല റൊണാൾഡോ വീക്ക് പോയിന്റ് ആയില്ലേ വിരമിക്കാന്ള്ളസമ വിരമിക്കാനുള്ള സമയയി വിരമിക്കാനുള്ള സമയായെന്നുള്ള എല്ലാ എല്ലാ ഈ മെസ്സി കൂടുതലും മെസ്സി ആരാധകരണ ഇങ്ങനെ വ ആഹ് ആഹ് പറയുന്നേതേക്ക് മെസ്സി ആരാധകരാണ് കൂടു കൂടുതൽ ഇങ്ങനെ മുതല് സംസാരിക്കാറുള്ളത് ഇതുപോലെ ഉംഉം റൊണാൾഡെയ കൊണ്ട് ഇനിയന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിലുളളസംസാരങ്ങളുണ്ട് പക്ഷെ അതിനൊ അതിനൊന്നും പുള്ളി വെലയിരുത്തുന്നില്ല പുള്ളി പ കേന്എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞൻ കളിക്കും ടീമിന് വേണ്ടിഎന്ത് എ ള്ളിഏത് രീതിയിൽ വേണങ്കിലും സഹായിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കൺസപ്റ്റ്സ് വന്ന് പുള്ളി ഹാർട് വർക്കിംഗിന് മനുഷ്യനാണ് മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമാസിയെ ക്ലബ്ബിൽ കളിച്ചു വളർന്നൊരു വ്യക്തി കയാണ് രണ്ടും തമ്മിൽ ഭയങ്കരയയിട്ടുള്ള വ്യത്യാസം ഉണ്ട് ഒരാൾ ഹാർഡ് സച് ഇതിനകത്തോട്ട് വന്നതും ഒരാളെ നമ്മള്അവ്ക് സ്കൂളിൽ കൊണ്ടാക്കുന്നതൊക്കെ ക്ലബ്ബ് കൊണ്ടാക്കിട്ട് കളിച്ച് കളിച്ച് പഠിക്കാൻ വ അതിനെ പറഞ്ഞ് കഴിഞ്ഞാ രണ്ടില നയ്യരണ്ടിആരായിരിക്കും ഏറ്റവും കൂടുതൽ കളിച്ചത് ഒരാൾ പാർട്ടി മാറ്റണം കളിക്കേയും വേണം ഒരാക്ക് പട്ടിണി ഇല്ല കളിച്ചാ മതി എന്നുള്ള രീതിക്ക് ഒരരണ്ട് പേര് രണ്ടു പേരും വളർന്ന് അങ്ങനെ രണ്ടു പേര് രണ്ട് പിള്ളേരെ നമ്മള്
ആഹ് എനിക്ക അറിയാം ഈ കഥയല്ല ഇവിടെ എന്റെ അനിയും പറഞ്ഞു തരാറുണ്ട് അവനും ഭയങ്കര റൊണാൾഡോ ഫാനാ അതുപോലെ എൻന്റെ ഹസ്ബൻഡ് ബ്രസീലാണ് ടീം ബ്രസീലിന്റെ ആണ് പക്ഷെ റൊണാൾഡോനെയാണ് പ്ലയർ എന്ന്നുള്ള നിലയിൽ റൊണാൾഡോയാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഇവര് തമ്മില്ലായിരുന്നു ചെയ്യുമ്പോം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനൊക്കെ ഇവരും പറയാനണ്ട് പക്ഷെ നമ്മുക്ക്ിപ്പൊ എന്ന ചെയ്യാൻ പറ്റും ഇപ്പൊ മെസ്സി ഫാൻസ് കുറെേ എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയണ മാതിരിയാ
അത് അത് അതെ വേൾഡ് കപ്പ് ആവുന്ന സമയത്ത് വരുന്ന വരുന്ന ടീംസാ അല്ലാതെ ക്ലബ് വോയിസ് അവ കളിയൊന്നും കാണാ അവരങ്ങനെ പറയാ ഇനി നാല് വർഷം നാല് വർഷം ന്നാ നാല് വർം കൂടിയിരിക്കുമ്പോ പെയ്യുന്ന മഴയാണെന്ന്ങ് വിചാരിച്ചൽ മതി
ആ ഇപ്പൊ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് ആണെങ്കിലും ആ ശരിക്കും പറഞ്ഞഞ് കഴഞ്ഞാൽ ഫ്രാൻസ്ായിരുന്നു ജയിക്കണ്ടേ പക്ഷെ എ എന്തൊരു ലക്കോ എന്തോ ഒരു കാരണം കൊണ്ട് ഹ് അർജന്റീനക്ക് കിട്ടി അത്രല്ലേള്ളൂ ശരിക്കും കളിച്ച കയറി വന്ന്
അല്ലാ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇത്രയും അതായത് ഫ്രാൻസ് കളിക്കുന്നവർക്ക് ഇത്രയും വലിയ ടീം ഇത്രയും വലിയ ക്ലബ്ബിൽ കളിക്കുന്നർക്ക് പെനൽറ്റി അടിക്കാ അറിയാ അറിയാമയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ആ അവര് അത് ഒലീസ് ഒലീസ ഡെമ്പല് അതുപോലുള്ള അതുപോലെയുള്ള വല്ല്യവല്ല്യതാരങ്ങളാണ് ആഹ് ഇപ്പ മെക്കാനോ സാലിബ അതുപോലെ തന്നെ ചൗമിനി അത് അവരൊക്കെ അവരൊക്കെ വല്ല്യ വല്ല്യ വല്ല്യ വല്ല്യാ ക്ലബ്ബിലാ അതായത് റയ ട്രയൽമാന്റ്റ് എസിമിലാനിനക കളിക്കുന്നവരുണ്ട് അതായത് ബയൻമണിനക കളിക്കുന്നവരുണ്ട് ത്തുള്ള ടീംസിനകത്തൊക്കെ കളിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ബെനാൽറ്റി അടിക്കത്തില്ല ബെനാൽറ്റി അടിക്കാൻ അറിയാൻ വയ്യാന്ന് പറഞ്ഞാ അത് ചെറിയ കാര്യമല്ല അപ്പൊ